കേക്കാവോ
ആഹ് കേക്കാം
ഫുഡ് കഴിച്ചോയ്യ് ഹലോ
ഫുഡ് കഴിച്ചോ
ഹലോ ബ്രോ കഴിക്കണം ഇല്ലേ ഞാൻ കഴിക്കണം രാത്രത്തെ ഇനി പൊറ ആഹ് കേക്കണ്ട് കേക്ക്ണ്ട് പ്പം കേക്ക് ണ്ട് അൻക്ക് കേക്കൂലേ ആ ആ കേക്കല്ലേ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഒരു ഡിലേ ഉണ്ട് ചെറിയൊരു
ഫുഡ് കഴിക്കണം ഫു ഫുഡിംഗ് ആണ് ഓ ഓ ക്ലാരിറ്റി ഇല്ലേ
ക്ലാ ക്ലാരിറ്റി ഉണ്ട് ഡിലേ ഉണ്ട്
ഹലോ
തന്നെ ഉണ്ട്
ആണ് ആ ആ ആ ആ ആ ഫുഡിഞ്ഞി പുറത്തേക്ക് പുറത്ത് പോയി കഴിക്കാ വിചാരിചിക്ക
ആഹ് പൊർത്താണോ ഓക്കെ
ആഹ് ആഹ് ആഹ് ആഹ് ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങള് ഹോസ്റ്റല അ ഫ്രണ്ട്സ് ആയിട്ട് പോവാച്ച്
ആഹ് ആഹ്
മന്തി സ്പോട്ട് ഒക്കെ ഉണ്ടോ അവ്ടെ നിങ്ങളവ്ടെക്കെ ഞാൻപ്പൊ ബി ടെ ക്ക് പഠിക്കാ
സ്പോട്ടോ ആ ഓക്കെ മന്തി സ്പോട്ട് ഇവിടെ ഓണ്ട്
എല്ലാ ആ ഉണ്ടോ ഉണ്ടോ ഓ ഓ ഓ ഓ ഓ അത് ശരി അത് ശരി
നല്ല സ്പോടുണ്ട് മന്തി മനസ്സില് കൊറെ അടുത്തുണ്ട് വീടിന് അടുത്ത്
ഓ ഓ അത് ശരി അത് ശരി വീട്ടൊക്കെന്നെയാ അത് ശരി എങ്ങനെ ഹോ സ്‌റ്റലോ അല്ലെങ്കിൽ ഡേസ് ഓണറോ
തേടുന്നത്
ഞാൻ ഡാറ്റാ സയൻസ് ആഹ് ആഹ് ആഹ്
ഓക്കെ ഓക്ക ഓക്കെ
ഓഹ് ഓഹ് ഓഹ് ബ്രോയോ
റ്റല്ല
ഡാറ്റ സയൻസിലെ അയ്ശരി സേയ്മാലെ എങ്ങനെയുണ്ട് ഏതാ സെമസ്റ്റർ ഏതാ
ആഹ് ഞനോ ഫിഫ്ത്
ആ ഫിഫ്താലെ ആ ഓ ഞാന് സെവൻതാ
ആഹ്
അല്ലേ ഞാൻ സെവൻതാ
കേട്ടില്ല കേ
അല്ല ഞാൻ സെവൻ സെമസ്റ്ററാ പഠിക്കുന്നെ
ആണോ ഓ
ബ്രോ കോളിലൊരു ഡിലേണ്ട്ല്ലേ ചെറുതായിട്ട്.
ഒരു ഡിലേണ്ട് ചെറിയൊരു ഡിലേയുണ്ട്.
ആ എന്തേർലെ ചെലപ്പം കണക്ഷൻ റ്റവും ഡാറ്റാ സയൻസ് കുഴപ്പില്ല പഠിക്കാൻ അത്യാവശ്യം ഇണ്ട് എന്നാലും പഠിക്കാം ഈ സെക്കൻഡ് ഇയർ വരെ സി എസ് ടെ സാമ്യം ണ്ടെര്ന്നു കൊറെയൊക്കെ സബ്ജക്ട്കളെ
ആഹ്
പിന്നെ അതിന് ശേഷം പിന്നെ തേ തേഡ് തിയറ്റ് തേഡ് ഇയറൊക്കെ ആയപ്പോത്തിന് കുറെ സബ്ജക്ട് ഒക്കെ മാറി മാറി പോവാ. ഇപ്പ കോമണായിട്ട് സഡിസ്
ഓ ഇപ്പ ആ ഇപ്പൊ ഞങ്ങൾക്ക് കൊറേ വ്യത്യാസം വരുത്തിയെന്ന് തോന്നുന്നു പുതിയ സ്കീം ആയ ടാ സ്‌കീമ്
ആ നിങ്ങള് രണ്ടായിരത്തി ഇരുപത്തിനാലാവൂല്ലേ
ആ ഇരുപത്തിനാലിലെ
ആ ഞങ്ങള് പത്തൊമ്പതായേണ്ടാവും. അതിനനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ട്. ഡി ഗ് ടാറ്റ് ചെയ്തതാണോ പഠിക്കാൻ
ആ ഹ് ആഹ് ആ ബിഗ്ഡേറ്റ് വേണ്ടി ഞങ്ങക്കീ ഈ സെമ്മിലാ ആ ബിഗ് ഡേറ്റൊക്കെ പഠിക്കാ ഉണ്ട്
ഓ ഓ ഓ ഓ ഓ പഠിച്ചു. ഞങ്ങൾക്കത് ആ ഞങ്ങക്കത് ഫോർത്തിയറ് ഫോർത്ത് ഞങ്ങക്കും ഈ സെമ്മിലാ ഒള്ളേ ആ ബിഗ്ഡാറ്റ കുഴപ്പല്ല പഠിക്കാനുള്ള ഇതൊക്ക ഉണ്ട് പെട്ടെന്ന് പഠിക്കാവലിയ കുഴപ്പായിട്ട് തോന്നിയില്ല പിന്നെ എടുക്കണ ആളെ അനുസരിച്ചിക്കും ഈ അവിടുത്തെ ഫാക്കൽട്ടീസ് ഒക്കെ എങ്ങനാ നല്ല ഫാക്കൽട്ടീസ് ആണോ
ആ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നൂല്ല.
പിന്നെ ഏ എങ്ങനെ മറ്റേ ഇന്റേണൽസ് ഒക്കെ ഇട്ടു തരോ? അല്ലെങ്കില് മോഡേണോ?
കുഴപ്പൊല്ല
ഇന്റേർണൽസൊ ഇന്റണൽമാർട്ട് ഇട് തരോഏ ഇന്റേർണൽമാർട്ട് ഇട്ട്
ആ അതൊക്കെ ഇട്ടരും ആ കുറച്ച് ആ ചില ചിലവര് മൊടയാണ് ബാക്കിയുള്ള എല്ലാരും പാവങ്ങളാ
ആ ആ ആ ആ ഞങ്ങൾക്ക് ഇതിങ്ങടെ ചിലപ്പോ കാലൊക്കെ പിടിക്കേണ്ടി വരും അറ്റൻഡൻസിനൊക്കെ ആയിട്ടേ. ഇട്ട് തരില്ല അങ്ങനെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ണ്ട്
ആ ഓക്കേ.
ബ്രോ ഇപ്പ ലീവ് എടുക്കാനൊക്കെ ലീവ് എടുത്താലോ ആ ഹ് അഏതാ
ആ ഇലക്ടീവ് ഉണ്ട് മൂന്ന് എലക്റ്റീവ് ഉണ്ട്അപ്പ ഏതായിരിക്കും ഏ ഐയും പിന്നെ കംമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ക്സും പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഡിസൈനിങ്ങ് പിന്നെ സോഫ്റ്റ് വെയർ എഞ്ചിനിയർ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ഏതായിരിക്കും
ഞാൻ പറയാണെങ്കി ഇപ്പോ ഈ എ. ഐന്നു പറയുമ്പോ മം പണ്ടേ ഉള്ള ഏകദേശം ആൾക്കാരുടെ വിചാരം ഇപ്പോ പുതിയതാണ് മറ്റേ മറചെക്കെയാണെന്നാണ്. പക്ഷെ അത് പണ്ടേള്ള സാനാണ്. അതുകൊണ്ട് ചെല അതേപോലെ അത്യാവശ്യം ഇൻ്ററഗ്രേഷനും ഡെറിവേഷനും ഉള്ള അത്യാവശ്യം മാ മാത്തമാറ്റിക്കലി ബേസാവുംചിലപ്പോ ഉണ്ടാവ കുറച്ചും കൂടി
ആഹ് ആഹ്
പിന്നെ ഈ സോഫ്റ്റ്വെവെയർവും കൊറച്ചുകൂടി പഠിക്ക പഠിക്കാ എളപ്പം സോഫ്റ്റ്വെയർ ആകും സോഫ്റ്റവെയർ എഞ്ചിനിയറിങ്ങ് ആവുമ്പം അല്ലെ സോഫ്റ്റ് വെയർ അത് ആവും പഠിക്ക്യാ പ്രോഗാ പ്രോഗ്രാമി പ്രോസസ്സിംഗ് പഠിക്കാനെ ആഹ് തിയെറി ഞാ തിയെ അതാണ് ഇപ്പ പഠിക്കാന് എൾപ്പം അതാണ് തിയെറി ആവുമ്പം കൊറെയൊക്കെ പ്രോബ്ലമാറ്റ് ചെയ്യാ ഇള്ളെ തിയെറി ആയോണ്ട് ഇത് തീയറി വായിച്ചു പോകണ്ടിവരും അതുകൊണ്ട് പളിക്ക് പഠിക്കാൻ എളുപ്പം അതാണ് ഗ്രാഫിക്കിലാണ് കൊറച്ചുകൂടി സ്കോപ്പ് ഉള്ളത്തെന്ന് എനിക്ക് തോന്നണത് ഫ്യൂച്ചർ സ്കോപ്പ് ഉള്ളത് ഇന്ന് ട്രാഫിക്ക് ഇല്ലാന്ന് തോന്ന്ണെയ് അപ്പൊ ഇൻ്റെ ഒരു അഭിപ്രായത്തില് നിങ്ങള് ഗ്രാഫിക്സ് എടുക്കുന്നാത നന്നാവുക ആഹ്
നമുക്ക് നല്ല ചാൻസ് കിട്ടുംന്നെ ഇത് പഠിച്ചാൽ
ഓ ഒണ്ട് ഒണ്ട് ഈ ഗ്രാഫിക്സ് പടിച്ചാ നല്ല ചാൻസ് ഉണ്ട് അപ്പൊ കുറച്ചും കൂടി അത് ഇണ്ടാവു ഒക്കെ ആക്കി ആക്കി ക്കെ ഇട്ക്ക്മ്പളാവുന്നാണ് എല്ലാ എല്ലാ മെജോർറ്റി എങ്ങനെയാണ്
ആഹ് ആഹ് ആഹ് മെജോർ
ആഹ് ആഹ് ആഹ് അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പ എല്ലർക്ക ഇതാണ് ഈ എ ഐ എ ഐ പറഞ്ഞിെങ്കിൽ ഉള്ളതാണ് പണ്ട് പുതിയ സബ്ജക്ട് കളാണ് എല്ലാവർക്കും അതാണ് മെയിൻ ഇഷ്യൂ
ആഹ്
നിങ്ങളെ ആഡ്വൈസർ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞട്ടില്ല
അഡ്വെസർ ഇതിനെ പറ്റിന്നും പറഞ്ഞിട്ടില്ല ഈ മറ്റേ കോഴ്സിനെ പറ്റിന്നും പറഞ്ഞു തന്നിട്ടില്ല എന്തൊക്കെയാ വേണ്ടാന്നെത് ഒന്നും
അഡ്വൈസർറോ
ആഹ് ആഹ് ഓഹ് അഡ്വൈസറോട് ചോ ചോയ്
പറഞ്ഞതല്ലേ ഞങ്ങക്ക് മൂന്ന് കോഴ്സ് വന്നത് ആ മൂന്ന് കോഴ്സ് വന്നു അത് രണ്ടേ തെങ്കിലും ചൂസ് ചെയ്യാൻ പറഞ്ഞു
ഏകദെ അങ്ങനെയ അയ്ശരി അഹ് വല്ലാത്ത കഷ്ട ആവും ആഹ് ആഹ് അല്ല മൂന്നുണ്ടാവൂല്ലേഏതെങ്കിലും രണ്ടെണ്ണോ നല്ല ഉണ്ടാവുള്ളൂ
ഇപ്പം ആഹ് രണ്ട് ഏഹ് ഇപ്പം ഏതെങ്കിലും ഒരെണ്ണത്തിന് അകത്ത് ആൾക്കാ അവരുടെ എണ്ണം കൊറവ്
ഓ അങ്ങനെ ഇണ്ട്ലെ അയ്താ അയ്ഡാ അയ്ഡാർ
പതിനഞ്ച് പിള്ളേരെങ്കിലും മിനിമം വേണം എന്നാണ് അവര്
അത് ചെയ്യ് മിനിമം ഇരുപത്തഞ്ച് പേര് ഓ ഓ ഓ ഓ ആ അപ്പോ എനിക്ക് തോന്ന്ന്നില്ല എന്താന്ന് എന്താ കുറച്ച് കണ്ടറിയണ്ടി വരും ബ്രോ എന്തായാലും ബ്രോക്ക് ഇഷ്ടം ഇള്ളെ ഇട്ക്ക്ണാ നല്ലെത് ഒക്കെ ഒന്നു കൂടി നോക്കീട്ടെയ് എല്ലാരോടും ചോയി ഇജ്ജും ഇപ്പ ഇട്ക്കെണം പർണെ നന്നായിര്ക്ക്യാ എല്ലാ ചാടി കെറി ഇട്ക്കാത്തെതാ നല്ലെത്
ഉം
അല്ലാ സപ്ലി ഒക്കെ ഇണ്ടോ?
ഉം സപ്ലൈളി രണ്ട് എണ്ണം ഉണ്ട്
രണ്ടെണ്ണം ഓ ഓ ഓ ആ എടുക്കാം രണ്ടെണ്ണം നല്ലേ രണ്ടെണ്ണംസുഖമായിട്ട് എടുക്കാം ഏത് ഏത് ഈയറാ ഏത് സെമ്മത്തയ
അത് തേടിയർന്
തേടിയെർ എത്തിയോ ഓഹ് ഓഹ് ഓഹ് അതൊക്കെ സുഖായിട്ട് ഇട്ക്കാ എഴ്തി എട്ക്കാവുള്ളെ ഒളളു ഉം ഉം ഉം ഉം എല്ല ഏത് ലാംഗ്വേജ് ഏതെങ്കിലും അത്യാവശ്യം അറിയോ കംഫർട്ടായിട്ടുള്ളേ
ലാംഗ്വേ അങ്ങനെ ചോയിച്ച് കഴിഞ്ഞ തീ അറിയാം
ആ ആ ഓ ഓ ഓ ഓ അല്ല ഇതിലെങ്ങന ബേസിക് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ അത്യാവശം നല്ല അഡ്വാൻസ് ആയിട്ട് അറിയോ ആ അല്ല ബേസിക് അല്ലാതെ അഡ്വാ
ഫീയും അ ഫാൻസ് ഫാൻസ്‌ ആ കൊറച്ച് അറ ബേസിക്കിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു ഇതില് ടിപ്പ് സി അറിയാനിക്ക് ദേ സി കുറേ നാളായിട്ട് പഠിക്കുന്നുണ്ട് ഒ ബി ശരിയാക്കിയോ
ആഹ്
ബാക്കിയുള്ള
ഓ ഓ ഓ ഓ ഓ ഓ ഓ ആയിശരി ആയിശരി ആയിശരി അപ്പൊ പ്ലസ് ടു ഏതാരുന്ന് നീ
ബ്രോ വല്ല കോ കോഴ്സ് എടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസ് തന്നെ
ഞാനോ ആണ് ഞാന് അതല്ലാതെ പിന്നെ വേറെ ഈ ഓരോ ലാംഗ്വേജസിനായിട്ടുള്ള കോഴ്സ്കൾ എടുത്ത്ക്കണ് എച്ച് റ്റി എം എൽ ന്റൊക്കെ എച്ച് റ്റി എം എൽ പൈത്തൊമൊക്കെ? അങ്ങനത്തെ കോഴ്സ്ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഇന്റേൺഷിപ്പിലൊക്കെനോക്കൂ ഇന്റേൺഷിപ്പിലൊക്കെ പങ്കെടുക്കൂ അതല്ലാത്ള്ളേ ആഹ് ഓൺലൈനായിണ്ട് കോഴ്സ് ഒക്കെ തോ ഓൺലൈൻ ആയിട്ട് ഓൺലൈനായിട്ട് അധികം ചെ ചെയ്യല് അതാണ് കുറച്ചും കൂടി സിംപിൾ അതാകുമ്ബോ നമ്മക്ക് ഈ പഠിക്കണ എടെ കൂടെ ചെയ്യാലോ മറ്റേതാണെ ക്ലാസ് ഒഴിവാക്കി പോണെ ട്ടി നല്ലത് മ്മള് പഠിക്കണെടേ കൂടെ ചെയ്യണതാ നല്ലത് ഫ്രീയള്ള ടൈംലൊക്കെ പോയി ശനിയായ്ഴ്ച ഞായറാഴ്ച്ചൊക്കെ ഒഴിവുണ്ടാവൂല്ലേ അപ്പൊക്ക നോക്ക പിന്നെ അയിന് ഏതെങ്കിലും ഒക്കെ കുറെ കൈ ഞ്ഞിട്ട് ഇച് ടെസ്റ്റ് ഒക്കെണ്ടാവും ആ ടെസ്റ്റ് ഒക്കെ എഴുതി മിനിമം ചെറിയ ചെറിയ പാസ് മാർക്കേ ഉണ്ടാവുള്ള ഒക്കത്തിനും ഈ ഓൺലൈനായിട്ടുള്ള കോഴ്സിന്റെ ഒക്കെ
ആഹഹ
അപ്പെട്ടെന്ന് ജയിക്കാള്ളെള്ളൂ ജെയ്ച്ച സർട്ടിഫിക്കറ്റും കിട്ടും മ്മക്ക്ള്ള മ്മക്ക്ള്ളതും കിട്ടും അയിലോണ്ട് അതിന് കൊഴപ്പൊന്ന്ണ്ടാവുല്ല അതാഞാൻ പറഞ്ഞെ എടുക്കണാ നല്ലത് എന്തേ ഓൺലൈനായിട്ട് നോക്കണ നല്ലത് നമ്മടെ ടൈമിനച് ടൈമ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമക്കെ ഉണ്ടാവും ചില ചില കോഴ്സുണ്ട് ചില കോഴ്സിന് ചിലപ്പോ പാസ്മാർക്ക് നല്ലപാസ്മാർക്ക് ആവും
ഹലോ
അങ്ങനതൊരു ഇഷ്യൂ ഒണ്ട്
ഇന്റൺശിപ്പ് കയ്യില്ണ്ടോ ബ്രോ?
ഇന്റേൺഷിപ്പ് ആ ഞാൻ ഒരു ഈ മ് ക്ക് തേർഡിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഞ് ഫോർത്തിയറ് നോക്കണം. അത് ഞാൻ ചെന്നൈയിലാ ചെയ്തത് ഇന്റെൺഷിപ്പ്
മ്മ് തേർഡിയർ ചെയ്ത എങ്ങനെയാ ആ എത്ര മന്തായിരുന്നു അത്
തേർഡ് ഇയർ ചെയ്തതോ ആ എന്ന ശരി എന്നാ ഓക്കെ ആ
ഓക്കെ ഓക്കെ